ആ എന്തൊക്കെയുണ്ട് വിശേഷം?
എന്ത നല്ല വിശേഷം. ങ്ങളെ വിശേഷം എന്തൊക്കെ?
ഇശേഷം എന്താ കുട്ട്യളൊക്കെ വന്നു, നിങ്ങടെ
ആ ആ കുട്ടികള് ചെറിയത് വന്നട്ണ് മറ്റെവരെത്തീട്ടില്ല ഒരഞ്ചു മണിയാവ്വെത്തണെങ്കി.
ഉം ഉം ന്ത് ട്യൂഷനുപോവോ അവിടെ ഒരാൾ വന്നു ഒരാള് ആ ഒരാള് ട്യൂഷന് പോയിട്ട് അറു മണി ആവു ത്തുമ്പോ
ആ ചെറുതന്നോള് ൽ കെ ജിയിലാണ് ഓളെത്തി ഓല മൂന്നേരാവുമ്പോഴക്കന്നെ വിടും
ഉം ഉം
മക്കളെ ആ എത്രയെലൊക്കാ പഠി ക്ക്ണ്
ഒരാള് ഒമ്പതില് ഒരാള് ആറിലും പഠിക്കുന്നു
ആ രണ്ട ക്കളാവും അല്ലേ
ആ രണ്ട് പെൺകുട്ടികള് അവിടെ എങ്ങനാ രണ്ട് പെൺകുട്ടികളാ
എങ്ങനെ ന്ക്ക് നാലുമക്കളാ
ആ ആ
നാല് മ നാല് മക്കളാണ് മൂന്നാണും മൂന്ന് പെണ്ണും ഒരാണും
ആഹ
മൂത്ത മൂത്തോളെ കല്യണം മാര് കല്യാണ കഴിഞ്ഞണ്ടും ഓൾക്കൊരു കുട്ടിയുണ്ട് ഒന്നര വയസ്സായ
ആഹ
ചെറിയൊട്ടി എൽ കെ ജിയില് പഠിക്കണ് ചെക്കന് പ്ലസ് ചൂല് പിന്നെ പെൺകു ട്ടിണ്ട് പത്താം ക്ലാസ്സില്
ഉം
എന്നിട്ടെന്താ ചായെക്കെ
ചായ കുടിച്ചില്ല ചായ കുടിച്ചില്ല അവര് രാവിലത്തെ കാ പീരുന്നൊക്കെ എടുത്ത് കഴിച്ചു അങ്ങനെ രിക്കുന്ന് ചായ ഇട്ടില്ല പാല് വേടിച്ചില്ല രാവിലെ പോയി വേടിക്കുന്ന
ആ ഹസ്ബൻന്റോ
ഹസ്ബൻഡ് പള്ളിയില് ജോലിയാണ്, പോയി
പള്ളിയിലാ ഉസ്താദോ?
അതെ.
ഉം വേറെന്തൊക്കെയോണ്ട്?
പിന്നെന്താ അവിടെന്താ ചായേക്കായാ? ആഹ് ഇവിടെ വൈയിട്ട് ചോറ് തന്നാ കഴിക്കുന്നെ ഞങ്ങള്.
ആഹ് ചപ്പാത്തിയോ?
ആ ചോറ് കഴിക്കാം വാപ്പ അവിടെ ഒണ്ടെങ്കിൽ മാത്രേ കാപ്പി ഉണ്ടാക്കും. അപ്പൊ ആഴ്ചേ രണ്ടോസം ഉപ്പ വരും. പള്ളിന്നേ.
ആഹ്
ഉം
ഉം വേറെന്തൊക്കെ എന്നിട്ട്? ചോറ് ഉച്ചക്ക് ഉച്ചക്ക് ച്ചക്ക് ചോറായിക്കാ. ല്ലല്ലേ?
ച്ചക്ക് ക്ക് ചോറോ ഉച്ചക്ക് ചോറും മീങ്കറിയും ഒണ്ടായിരുന്ന്
ഉം
പിന്നെ അവിടക്കെ മഴയൊണ്ടോ?
മഴാ ചെറുതായിട്ടൊക്കെ നിന്ന് അധികം പെയ്തട്ടില്ല. ഇന്ന് വെയിലൊ ക്കായിട്ട് അങ്ങനെ അങ്ങനെ പോയി. ഇപ്പൊ ചെറുതായിട്ടൊരു ചെറി പേരുമഴയിണ്ട്
ഉം ഇവിടെയൊക്കെ മഴ രാവിലെ തൊ ട്ടുച്ചവരെ മഴയൊണ്ടായിരുന്ന് ഇപ്പം ഇച്ചിരി വെയിലും വെട്ടോം കാണുന്നു.
ആഹ് വെള്ള
ആഹ് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു.
ആഹ് എങ്ങനേ അതിലൊക്കെങ്ങനേ വയലിന്റെ ഏരിയയാണോ അതോ?
ആഹ് വ വയലൊ ള്ള തോനോന്നും അതുകൊണ്ട് ബുദ്ധിമുട്ടന്നുമില്ല
ആ ഞങ്ങക്കതിലെ പാറയും മലൊക്കെ ആയിട്ട് വെള്ളത്തിന് കൊറച്ച് ബുദ്ധിമുട്ട് ആയിന് ഇപ്പം കൊറച്ച് മയപെയ്പ്പം കൊറച്ചുണ്ടായി
ആഹ് ആഹ് ഉം ഉം പിന്നെ ഒരുപാട് പേരും വെള്ളം വേടിക്കയാണ് ചെയ്ക പൈസോട് മേടിക്കുന്ന
പെരുന്നാളൊക്കെ കഴിഞ്ഞ്
പെരുന്നാളൊക്കെ കഴിഞ്ഞ് ആ വെക്കേഷന് പോയാ പിന്നെ അല്ലാ പെരുന്നാളിന് അങ്ങനെ ദൂരോട്ടൊന്നും പോയില്ല
ആഏ
ഉം പിന്നെ പോയേതെ ഒള്ളൂ പെരുന്നാ
ആഹ് സ്കൂള് അടുത്ത ന്നാണോ സ് മക്കളെ
ആഹ് അടുത്തല്ലേ വൺ വണ്ടിലാ പോണ്
എ വ്ടേം തന്നെ കൊറച്ച് ചെറിയ മോൾടെ അടുത്താണ് പിന്നെ മറ്റൊദേക്കെ വണ്ടിക്കെന്നെ പോവല്
ആഹ് ആഹ്
വറെഎന്തൊക്കെ വീട്ടിലാര പിന്നെ ഉമ്മേംഇപ്പക്കെണ്ടോ
ഇല്ല അവരൊക്കെ വേറെ കുടുംബത്താണ് ഞങ്ങള് സെപ്പറേറ്റ് താമസിക്ക
ആ ആ ആ അടുത്തതന്നെ ആവും ഇല്ല
ആ അടുത്ത ആ ഒരു നാല് കിലോമീറ്റർ അപ്പുറണ് കുടുംബക്കാർ വീട്ടി ഉപ്പഉമ്മ ഉ പിന്നെ
ല്ല
ആ അത് ല്ലും ഉണ്ട് ഉമ്മ ഉപ്പ ആങ്ങള സഹോദരി എല്ലരും ഉണ്ട്
ഉം വേറെന്താ എങ്ങനെയയല്ല കൃഷിയൊക്കെള്ള ഏരിയയാണോ ആഹ് റബ്ബർ പച്ചക്കറി ഒന്നുംണ്ടാവ
പച്ചക്കറി ഞാൻ കൊറച്ച് വെണ്ടയും വഴുതനയും മുളക് ഒക്കെനട്ടു ഉണ്ട്
ഉ വീട്ടത്തെ ആവശ്യത്തിന്ല്ലേ ഇവിടെ അങ്ങനെ തന്നെ ഞങ്ങള് ഞങ്ങക്ക് വേണ്ടിങ്ങാണ്ട് കൊറച്ച് പച്ചക്കറി പയറും മത്തന് ചെരങ്ങ അങ്ങനത്തെ വീട്ടിതെ അവശ്യത്തിനൊക്കെ ഉള്ളൊതെക്കെ ഉണ്ടാക്കിക്ണു അങ്ങനെ
കോവക്കെ അത ഇതക്കെ നട്ടിട്ടുണ്ട് ഞാൻ
ആഹ
ഇക്ക് അറിയില്ലേ കോവെക്ക
ആഹ കോവക്കറിയ
മ് നട്ടിട്ടുട് ആഹ ആഹ പിന്നെ കോഴി ആടും അതൊന്നും വളർത്താക്കൂല കുറേ പട്ടികളെ ശല്യം കാരണം
എങ്ങനെ ഇവിടെ പന്നിയാളാണ് പന്നിയാളാണ്
ഉ ഇവിടെ കുറെ പട്ടി പട്ടി കീരി കുറുക്കൻ അത് ഓക്കെയ കോഴികളെ പിടിക്കുണ്
ആഹ് അതുണ്ട് പിന്നെ കൃഷിയൊക്കെ നശിക്കാന്
ആ ഇവിടെ പന്നി അങ്ങനെ ഉണ്ട് പക്ഷെ ഒക്കെ ഒരാർതര് കെണിയൊക്കെ വെച്ച് ആൾക്കാരൊക്കെ പിടിച്ചു ഇപ്പ അങ്ങനെ ഇല്ല
ആഹ ഇവിടെയും രാത്രിയായ ആൾക്കാര്അങ്ങനെ ഇങ്ങനെ കമ്പിയൊക്കെ കെട്ടീട്ട്
ആ അവിടെ അങ്ങനെയൊക്കെ കൊറെ അങ്ങനൊക്കെ പിടിച്ച് കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊക്കെ ആക്കി പിടിച്ചൊക്കെ കുറച്ചൊക്കെ ഒതുങ്ങിട്ടുണ്ട്
ഉം
ഉം എങ്ങനെയാലും നമ്മൾ എന്തായാലും നട്ട്- എന്നുവച്ചാൽ ചീനി മരച്ചിനി കപ്പയുണ്ടല്ലോ അതൊന്നും പൂളയാ എന്ത് യാ- അതെ അതൊന്നും നട്ട ഫുൾ കിട്ടത്തില്ല പന്നി ഉണ്ട്
വാഴയിം കുടിതെങ്ങ് അങ്ങനത്തെ ചെറിയ തെങ്ങ് അതൊക്കെ കേട് വര്ത്താണ്
ഉം ന്നാലു
വാഴന്റെത്ഓക്കെ പറിച്ചിടും
ആ അതന്നെ ആ ചുമ്മാ കുത്തിയളകി അങ്ങ് ഇടും
ഉം
ഉംപിന്നെ ഇവിടെ കൊറെ മയിൽ ഉണ്ട്മയിൽ
ആാ ഇവടേം ഇവടേണ്ട് മൈല്കള് ഇഷ്ടം പോണേണ്ട് രാവിലെ ആയാ നമ്മള് കോയിക്കള് വെരണ മാതി ഇവര് രാവിലെ എന്ന്
ഉം ഇവടെയും മൈലെണ്ട് മൈല്കള് ഭയങ്കര ശല്യാ ഇവടെ ഇവടെ ഈ മൊളവൊക്കെ പിടിച്ച് വരുന്ന പൂത്തൊക്കെ വെരുന്നതൊക്കെ പറിച്ച് കൊത്തിക്കളായും
ഉം ഇവടെ അങ്ങാതന്ന്യായാ എന്തോലെ വിത്തെ കുഴിച്ചിട്ടൊക്കെ രാവിലൊക്കെ പയറൊക്കെ ഇല്ലൊക്കെ രാവിലെ താഴെക്കൂടെള്ളുതൊക്കെ കൊത്തി പറിച്ചിട്ട് പോവും രാവിലെ ആയാ വെരുല്ല് നേർത്തെ വെരും
ആാ അത് തന്നെ കാണാൻ നല്ലാ ഭംഗിയാണ്ട് നമ്മള് വെരുമ്പാം അടിച്ച് കളയൂല്ലാ കാണാൻ നല്ലാ താ വേണ്ടേ
ഉം വയലെ ഓര് വെരും കുറെ പെരൻ്റെമോളില് പീലി വിടർത്തി അങ്ങനെ ഇഷ്ടം പോണെണ്ട് ഇവിടെക്കെ നല്ല മലെ രിയാണ്
ആ ആ ഇവടെ ഒണ്ട് കൊരങ്ങനുണ്ട് എല്ലാം ഇണ്ട്. കൊരങ്ങനൊക്കെ ഈ കൊലെയും തമിഴ്നാട്ടിന്ന് അതിലൊക്കെ കേറി വെരും.
ഉം
ഇവിടെ അങ്ങൻതന്നെ ഇതിരിയൊക്കേ എല്ലോട്ത്തു അങ്ങൻ തന്നെ മ റ്റേ നാട്ടുംപൊറെത്തുടെ ഞങ്ങള് നിങ്ങള് ടൗൺ ഏരിയാണോ?
ആ ടൗണല്ല ടൗണീന്ന് കൊറച്ച് ഉള്ളലോട്ട് വെരണം.
ഉം ഇവടെക്കെ നല്ല ഉൾഗ്രാമാണ്. ഹ്
ആ ആ ഇവടെ ടൗൺ അടുത്ത് തന്നെ എന്നാലും കൊറച്ച് ഉള്ളില് ഉള്ള്റോഡ് കേറിവെരണം.
ഞങ്ങക്ക് ടൗണ്ക്ക് എട്ട് കിലോമീറ്റർ പോവണം ഇവട്ന്ന്.
ആ ഞങ്ങക്ക് ഇവ്ട്ന്ന് രണ്ട് കിലോമീറ്റർ
ഉം മക്കളൊക്കെണ്ട് എന്തോ പറയണേ സ്കൂൾടാന്ന്
മക്കളെക്കെ സ്കൂള് വിട്ട് വന്ന് ഇങ്ങനെ പെറം കഴുവാനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന്
അല്ലായത്കൊണ്ട് വികൃതിക്കൊന്നും വികൃതിയെന്നും ഉണ്ടാവില്ലല്ലോ
അല്ല ആൺകുട്ടികളല്ലാം അതും കൂടെ ചേർത്തവർക്ക് ഒണ്ട്
എഹേ ചിലേ മക്കള് പെണ്ണായാലും ആൺ കുട്ടിയ്ള മാതിരിയെന്നെക്കാരം
ക്കാരം പലോർക്കും പലേ സ്വഭാവ രീതിയല്ലേ എഹ്
ഉം ഇവ്ടെ എല്ലാം കൂടെ ചേർത്താ
പ്പൊക്കെ ഫോണെന്നേണല്ലോ തിരക്ക് കാര്യായിട്ട്ണ്ടാവും അയിനാണ്
രണ്ടും കൂടെ വന്നാ അടി ഉടക്കവും ബഹളവും പെണക്കവും വഴക്കും ഒക്കാ ഉം പഠിക്കാനൊക്കെ കൊഴപ്പമില്ല പഠിക്കുവൊക്കെ ചെയ്യും ആ മുത്താള് ഒമ്പതില് ഇളയാള് ആറില് നമ്മള് സംസാരിച്ചിട്ട് പത്ത് മിനിറ്റ് ആയാ
റ്റായി ഹ് മ്
ആഹ് ഉം ആ ഇട്ട്
ആ ഇത് എഴുതി കാണിക്കു അല്ലോ ആഹ് ആഹ് ആ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് അന്നേരം ഇവിടെയൊക്കാ മഴ എല്ലാരും ചൂട് കൊണ്ട് ആകെ അവിഞ്ഞ് അകത്തിരിക്കാൻ വയ്യായിരുന്നപ്പ മഴ കൊണ്ട് അതിശയവാണ്
ഉം ആഹ് ഇതിലെന്നാ അത്രായിട്ട് നല്ല മഴയൊന്നും അങ്ങനെ ടെ കിട്ടിയിട്ടില്ല
ഉം ഹും
മഴ ഇണ്ട് എന്നാല് അധികായിട്ടിട്ട് പെയ്തിട്ടൊന്നുല്ല നമ്മക്ക് ക്ക് ചൂടൊക്കെ ഇപ്പളും ചൂടന്നെ തണുപ്പിട്ട് ശരിയായിട്ടില്ലട്ട ഹ്ഹ് ടെറസ്സിന്റെ വീടും കൂടി ആവുമ്പളേ ടെറസ്സിന്റെ വീടും കൂടി ആവുമ്പളെ ത്രിയായാലൊക്കെ ഫാനിൽ ഇപ്പളും കെടക്കാന് ബുദ്ധിമുട്ടന്നെയാണ്
ങും
വേറെന്തൊക്കെണ്ട് വിശേഷങ്ങള്
വേറെന്താ ഇവിടേക്കെ ഇങ്ങനെ പോണ്‌ ഹസ്ബൻഡ് പിന്നെ ആഴ്ച്ചേ രണ്ടു ദിവസാവധി അവ ചൊവ്വാഴ്ച്ച വരും വ്യാഴാഴ്ച്ച പോവും.
ആ അപ്പൊ വെള്ളിയാഴ് ചൊവ്വാഴ്ച്ചിം വ്യാഴ വ്യാഴ്ച്ച മദ്രസണ്ടോ?
ആ മദ്രസയിണ്ട്. പള്ളിയിലെ ഇമാമ.
ആ അപ്പൊ എല്ലാ എല്ലാരും വ്യാഴ്ച്ചൊക്കെ പോയി ഇതിലെല്ലാം ഉസ്താദ്മാരൊക്കെ അങ്ങനെ വ്യാഴാഴ്ച്ച പോയി വെള്ളീം ശ ഇനി അങ്ങനെ നിക്കലാണ് അയിന് വെള്ളിയാഴ്ച്ച ഖുത്തുമ്പണ്ടാവുമ്പോ ബുദ്ധിമുട്ടാവും ല്ലേ
ആ ആ ഓ ഓക്കെ എന്നാ പത്ത് മിനിറ്റ് ആയി ട്ടൊ നോക്കിട്ടോ ആ ഓക്കെ.
ആ